ഹലോ
ആ ഹലോ കേക്കുന്നുണ്ടോ
ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആ കേക്ക്ൺണ്ട്
പിന്നൊരു കാര്യ ന്നാ ആ സുഖയിട്ടിരിക്കുന്നു
ആഹ് പിന്നടെ എങ്ങനാ
ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുവാരുന്നോ
ആ പ്പൊ ഫ്രീയായി ങ്ങക്ക് വൈകുന്നേരത്തിന് ണ്ടാക്കാണ്ടോ
വൈകുന്നേരത്തിന് ഇന്നൊന്നും ഇല്ലായിരുന്നു
ഉം
ഉം ചായകുടിയൊക്കെ കഴിഞ്ഞതേ ഒള്ളു അവടോ?
ആഹ് ഇവടെ ചായകുടികഴിഞ്.
മക്കളൊക്കെ എന്ത്യേ?
മക്കളവ്ടെ ഒരാള് ഇവിടേണ്ട് ഒരാൾ മദ്രസ് പോയിക്കണ് ന്ന് ഓൽക്ക് വൈകുന്നേരാണ് മദ്രസ്സ
സാധാരണ രാവിലെ അല്ലെ മദറസ?
ആഹ് ചെല കുട്ടിയക്ക് ചെറിയ കുട്ടിയാക്കൊക്കെ വ ഇവിടെ നാലാം ക്ലാസ് മുതൽ ആൺകുട്ട്യാക്ക് വൈകുന്നേരാ
ആഹ് ആഹ്
ഇവിട കൊറേ കുട്ട്യാളിണ്ടായിറ്റേ മ്മ് പെൺകുട്ടിയാക്ക് വല്യ കുട്ട്യാക്ക്‌ പെൺകുട്ടിയാക്കൊക്കെ രാവിലേം രാ രാത്രി ആങ്കുട്ടിയക്കുവാണ് അങ്ങനെണ്.
ആ ഞായറാഴ്ച്ച മാത്രേ ഓള്ളോ മദ്രസ?
അല്ല ഞായറാഴ്ച്ച സ്കൂളില്ലല്ലോ അപ്പൊ കൊറച്ച് നേരത്തെ തൊടങ്ങും അല്ലാത്ത ദിവസങ്ങള് ആറ് മണിൻ്റെ ശേഷേക്കാരം
ആഹ് ആഹ്
പിന്നെ ഇങ്ങക്ക് എത്ര മക്കളാ എത്ര മക്കളാ
എനിക്ക് രണ്ടു പേര്
ആഹ്
മോള് ആറി പഠിക്കുന്ന് മോൻ രണ്ടില്
ആ ശരി
ആഹ്
ഉം ന്നെ വേറെന്തൊക്കെ ഇങ്ങളെ ഹസ്ബൻഡ് നാട്ടിലാ?
ആ നാട്ടിലുണ്ട്.
അവർക്ക് എന്താ രാത്രി ഫുഡ് എന്താ?
രാത്രി ഇവിടെ. ശര മിക്കവാറും ഏഹ് ചപ്പാത്തിയാ പിന്നെ ചെലപ്പം ഓട്സും വെക്കും ചോറൊന്നും അങ്ങനെ രാത്രി ആരും കഴിക്കത്തില്ല.
ആഹ് ചോറ് വല്യ കോണള്ളൊന്നുവല്ല പക്ഷെ നമ്മള് പണ്ടേ ചോറ് തിന്ന് ശീലായി
ആ പണ്ട് കഴിച്ച് കഴിച്ച് കഴിച്ച് ഞാനങ്ങ് ആ ഞാൻ കഴിച്ച തടി വെച്ചു അതുകൊണ്ട് ചോറങ്ങ് ഞാൻ നിർത്തി പിന്നെ
ഉം
ഉം
ഞാൻ പൊതുവേ തടിള്ള ആളെന്നെ
ആ ചപ്പാത്തിയായന്നൊക്കെ തടി കൊറഞ്
ഏ
ഉം
ഉം ങ്ങള് ന്തെങ്കിലും വർക്ക് ചെയ്യണ്ടോ?
ഇല്ല വർക്കൊന്നും ചെയ്യുന്നില്ല.
ഉം ഓൺലൈൻ ആയിട്ട് ഒന്നും ഇല്ലേക്കുലേ
ഇല്ല ഒന്നും ചെയ്യുന്നില്ല.
ഉം.
ഇത് തന്നെ ഫസ്റ്റ് ടൈമാ.
ആഹ് ഞാനും ആദ്യയിട്ട് തന്നെണ് ഇങ്ങനെ ചെയ്യ്ന്നത് ഞാനും ഇതു വരേ ഒന്നും ചെയാ ഇതൊന്നുല്ല
ആഹ് അഹ് പിന്നെ മഴയൊന്നും ഇന്ന് പെയ്തില്ലല്ലോല്ലേ.
ഇല്ല ഇല്ല ഇന്ന് മഴ പെയ്തിട്ട് ഒന്നുല്ല.
ആഹ്
പിന്നെ ഒരു ദിവസം ഇടയ്ക്കിടെ ഒരു ദിവസം വെയിൽ കിട്ടണ്ടേ.
ആഹ് അതെ എന്നന്നെന്തായാലും അതുകൊണ്ട് ഡ്രസ്സ് എല്ലാംഉണങ്ങി കിട്ടി.
ആഹ് പിന്നെ എന്തൊക്കെ-
പിന്നെ എന്താ ഇനി ജോലിയൊന്നും ഇല്ലേ ചോറാണോ രാത്രി കഴിക്കുന്ന
ആഹ് ചോറും മക്ക മക്ക ഞാൻ രാത്രി കഴിക്കലില്ല മക്കളും മൂന്നാളും ന്നെ വല് ഇപ്പ ഇവടെല്ല്യല്ലോ.
ഓര് ഉണ്ടാകുമ്പോ പിന്നെ ചപ്പാത്തി ഓർക്ക് രാത്രി ചപ്പാത്തി കറി
ആഹ് ആഹ്
ഇപ്പഴും ഞാൻ ഉച്ചക്ക് ണ്ടാക്കിയ ഫുഡ്ന്നെ രാത്രി ഗുഡ് മക്കൾക്ക് അതന്നെ മതി.
ആഹ് ഇവിടെ വല്യവരെല്ലാം ചപ്പാത്തി കഴിക്കും. കുഞ്ഞുങ്ങക്ക് പിന്നെ ചിലപ്പോ ചപ്പാത്തി കൊടുക്കും ഇല്ലെങ്കി ചോറ് തന്നെ കൊടുക്കും.
ഉം ങ്ങള് അയ്ന് നെനേരത്തെ ഭക്ഷണം കഴിക്കൂലേ?
ന്തോ?
നേരത്തെ ഭക്ഷണം കഴിക്കൂലേ?
ആഹ് ഇവിടെ എട്ടര ഒമ്പത് ആകും.
ഏഹ്
ഉം.
അല്ല ഞങ്ങള് തറവാട്ടിൽ ഞങ്ങളെ അടുത് ഓരുണ്ടനു ഓല് ഏഴ് മണി ഏഴര ആഉമ്പോ നോല്കിച്ചണ്ട് ഇതാവു അപ്പൊ അങ്ങനെ ചോയ്ച്ചതാ ചെലേരു നേര് ഏഹ്
രാവിലെ പക്ഷെ ഏഴര ആവാം ഫുഡ് ആഹ് അച്ഛന് വേണം അന്നേരം ഞങ്ങൾ നേരത്തെ കഴിക്കും.
ആഹ്
ഉം.
ഓൽതകെ ഫുള്ള് അങ്ങൻതന്നെ ഓൽത് രാവിലെ പിന്നെ ഞമ്മള് എണീറ്റ് വരുമ്പോതിന് ഓര് മുറ്റടിചാര്ല്ലൊക്കെ തുടങ്ങിക്കും. അപ്പോ ഞങ്ങൾ പറയും ചേച്ചിക്ക് ഒന്നും ഉറക്കുല്ലേ
ഉ
ഉം.
പിന്നെ
ഈ പിന്നെ വേറെന്തൊക്കെ?
വേറെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല.
ആഹ് ഇതുങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ആകാൻണ്ടി. ഇത്രേ നേരം ടൈം അങ്ങനെ സ്പ ന്റെത് അങ്ങനെ തന്നെത് ഓരോ ആ ആട്ട ഫൈവായിട്ടും ഫുള്ള് സീറോന്ന് കാണിക്കും പിന്നിം പ്പ അത് കയിഞ്ഞാ പിന്ന അങ്ങൻത്തന്നെ പ്പൊ
ആഹ് ഇതിങ്ങോട്ട് വര്ന്ന കൊറേ ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട് എനിക്കാകെ അ ആറോ ഏഴോ ആയതേ ഉള്ളൂ
ആഹ് റിസീവ് ചെയ്തതൊന്നും ടാസ്ക് പെട്ണില്ല ഞാന് കൊറേ റിസീവ് ചെയ്ത്ക്ക്ണ് പക്ഷെ അതൊന്നിതീ പെട്ണില്ല നമ്മളങ്ങട്ട് വിളിക്ക്ണന്നെ പെട്ണൊള്ളു
ആഹ് അതെ അത് നമ്മക്കറിയായ്റ്റല്ലെ എല്ലാര്ന്നു അങ്ങനെ
ആഹ് ഇൻക്കു അറീലേയ്ന് ഞാപ്പെതീ നോക്കേപ്പോ നമ്മളെ ഇങ്ങണ്ട് വര്ന്ന കോളുകളൊന്നുംന്ത്ല്ല നമ്മളങ്ങണ്ട് കോളെയ്താല്താവ്ണൊള്ളു അപ്പം ഇതിന്ന് ചെയ്യണം തീർക്കണം പറഞ്ഞപ്പംഞ്ഞ് എങ്ങനെയാ തീർന്നിട്ട്ണ്ച്ച്ട്ട് ആഹ് ഇന്ന് തീരാണ് ഇന്ന് ടൈമാവുമ്പോത്തിന് തീര്യ് കയ്യാൻ ഇഞ്ഞ് ഇഞ്ഞീല്ലെ എട്ട് പത്ത് ടാസ്ക് ഇഞ്ഞ് തീർക്കാല്ലേ
ആഹ് അതെ എനിക്കൊത്തിരി കെടക്ക്ന്നു പത്തോളം കെടക്ക്ന്നു
ഇതെങ്ങനെ തീർന്നാറിയ റീഡിംങ്ങ് ടാസ്ക്കാകുമ്പോ അപ്പൊ അതും കൊറേ ടൈമില്ലേ ഇതിനകത്ത് ചെറിയ ചെറിയേ പേരഗ്രാഫായാലും കൊറെേ ടൈം വെച്ച്ണ്ടായ്നല്ലാം
ആഹ് അത് ഇത് കയിഞ്ഞിട്ടാണോ അത് വരുന്നത്
ഇല്ല ഇൻക്കത് കയിഞ്ഞിട്ടാണ് ഇത് വന്നത് ഫോണെ ടാസ് ക്ക് വന്നത് ഉം ഇൻക്ക് ഫസ്റ്റ് റീഡിംങ്ങ് ടാസ് ക്ക് വന്നത്
ആണോ ആ ഞങ്ങക്കതൊന്നും ചെയ്തില്ല
ഇങ്ങക്ക്ന്നാ വർക്ക് കിട്ട്യേത്
എനിക്കിപ്പൊരു മൂന്ന് ദിവസം ആയതേള്ളൂ
ആഹ് ഇൻകും മൂന്നീസം മുന്നെ തന്നെ കിട്ടീത്
ആഹ് ഹാ ആഹ് ഹാ ആ പക്ഷെനി ക്ക് മറ്റേ മറ്റെ വേറൊന്നും കിട്ടിയിട്ടി ഇതാ തുടക്കത്തിലിതാ കിട്ടിയേ
ആഹ് ഇത് കംപ്ലീറ്റാവാഞ്ഞിട്ട് കാരം മറ്റേ കിട്ടാത്തത് ഇത് കാപ്ലീറ്റായിട്ട് അട്ത്തത് വരൊള്ളൂ
ആണോ ആഹ് എന്നായിരിക്കണം നമുക്കീനെപ്പറ്റി അങ്ങനെ വല്ല്യ ധാരണയൊന്നുല്ലല്ലോ
ആഹ് പിന്നെ അയ്ല് കാണിക്കുല്ലോ ഞമ്മള് ഇത് ഫോണ് ഇത് ക്ലിയറാക്കി ഇത്പ്പന്ന് സബ്മിറ്റ് ചെയ്യും അപ്പൊ പിന്നെ അട്ത്ത ടാസ്ക് ഇങ്ങളെപ്പളെയ്ക ചെയ്ത് രണ്ട് ടാസ്ക്ന്ന് സബ്മിറ്റെയ്യണ്ടേ
ആഹ് ആഹ് അതെങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്ക് കഴിയുവോ
ആ ഇന്നന്ന ടൈമൊന്നും പർഞ്ഞിട്ടില്ല ഞായറാഴ്ച കയ്യും പർഞ്ഞ് ഞായറാഴ്ച്ചെ പ്പളാ കയ്യാന്ന് പകലൊക്കെ പകലൊക്കെ ടൈമ് കഴിഞ്ഞ്ക്ക്ണാ ൻക്കറിൻക്കിന്റെ ഫോണ് കൊറേ കംപ്ലയ്ൻ്റേന് കോളങ്ങണ്ട് വിൾച്ചാലും കിട്ട്ണില്ല അങ്ങണ്ട്ൾച്ചാലും കിട്ട്ണില്ല
ആഹ് അതെ
പ്പൊ ഞാൻ സിമ്മ് വേറെ ഫോണ് എളച്ചന്റെ ഫോൺ വാങ്ങിക്കാണ്ട് സിമ്മയ്ക്ക്ട്ട്ക്കാണ്ട് അങ്ങനെ കോളെയ്യ്ണ്ട് അപ്പൊ കൊയ്പ്പല്ല്യ അ ഈ നമ്പറെന്നെ കൊട്ത്ത്ക്കാണ്ട്
ആഹ് ഹാ
കാര്യേത്തെ രജിസ്റ്ററെയ്ത നമ്പറെന്നെ കൊട്ത്ത്ട്ട്
ആഹ്
അങ്ങനേപ്പൊ കോളെയ്യാൻ പറ്റ്ണത് ആ അയ്ൻ്റെ മുന്നൊക്കെ കോള് കിട്ട്ണന്നല്ലേയ്ന്
ആഹ് ഹാ പിന്നെ എന്തേലും തയ്യലോ അങ്ങനെന്തേലൊക്കെ ചെയ്യ്ന്ന്ണ്ടോ
ഇല്ല്യല്ല്യ തയ്യല് പഠ്ക്കാൻ ഇപ്പൊ അങ്ങനെ ഓൺലൈനായിട്ടൊക്കെ ഇണ്ടല്ലോ അങ്ങനെ പഠ് ക്കാന് മെഷീനില്ല ഒര് മെഷീൻ വാങ്ങണം നല്ലാഗ്രഹണ്ട് അതൊന്ന് എങ്ങനെങ്കിലും പൈസ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ മെഷീനെങ്കിലും വാങ്ങാന്നുള്ള ആഗ്രഹണ്ട്
ആ സെക്കൻറ് ഹാൻഡ് മേടിക്കാൻ എത്ര അയ്യായിരം ആറായിരം ഒക്കെ അല്ലേ ആവുള്ളൂ
ആഹ് അയ്നും മാണ്ടെ ഞമ്മള കൈ
ഇങ്ങനെ ആഗ്രഹിക്ക്ന്നു
ഉം ഉം അപ്പൊ എല്ലായ് യൂട്യൂബിലും ഓൺലൈലൊക്കെ ഇങ്ങനെ പലേതും കാണല്ണ്ട് അവ ഞമ്മളേതാലും വീട്ട്ല് വെറ്തെര്ക്കല്ലെ അങ്ങൻത്തന്നെ നമ്മള് നമ്മ ക്കന്നെണ്ടാവൂലെ ഒരു മാക്സ്യാങ്ങി ചുരിദാറ് ഒക്കെ മേലടിച്ചാനൊക്കെ നമ്മക്ക് ഞമ്മളെ കൊണ്ട് കയ്യ്ണ മാതിരി അയ്നും മാണ്ടെ പാെറ്ത്ത്ക്കായാല് ല് ആഹ് അഒന്ന് പൊർത്ത്ന്ന് ഒര് മേലട് ച്ചാൻതന്നെ ഒരു മാക്സിക്ക് അൻപത് അറ്പത് കൊടുക്കണം അത്പ്പോ ഞമ്മളന്നെ ചെയ്താ പ്പോ അത് മാണ്ടല്ലോച്ചിട്ട് അഅ് എന്തെങ്കിലെ ആഹ് ന്നിപൊറത്ത്ക്കാെന്നു അട്ച്ച് കൊട്ത്തീല്ലെങ്കിലും നമ്മൾന്നെ നോക്കി- ക്കിക്കൂടെ നമ്മക്ക് അപ്പ ആഹ് അങ്ങനെ ആഗ്രഹൊക്കെണ്ടെരു മെഷീനെങ്കിലും വാങ്ങിയാല് ന്നൊക്കെ തയ്യൽ മെഷീനാെക്കെ വാങ്ങി
അതെ എല്ലാ വീട്ടിലും ഒള്ളത് ഒരെണ്ണം ഉള്ളത് നല്ലതാ പിള്ളേരുള്ളടത്തൊക്കെ
ആഹ് ആഹ് എപ്പളും ഓല ഡ്രസ് ഒന്ന് തുന്ന്ട്ടതൊക്കെ ആയാലും ഉ അതിക ന്നഅട്ച്ചെട്ക്കാനൊക്കെ നല്ലതന്നെല്ലോം
ആഹ് ഇവിടെ കാെറഞ്ഞത് അമ്പത് രൂപയാ ഒന്ന് ഷേയ്പ്പെയ്യിണങ്കിലോ
ആഹ് എല്ലോട്ത്തും അങ്ങൻത്തന്നെണ് ഭയങ്കര റെയ്റ്റാ ഇപ്പൊ യൂൺ
ത്തന്നെ റെയ്റ്റ് കൂടി
ആഹ് ഇപ്പ് ഇപ്പൊ യൂണിഫോമൊക്കെ അടിച്ച് രണ്ട് കുട്ടം യൂണി ബോയ്സിന്റീന് ആയിരത്തി ത്തി ഒരുന്നൂറായി തയ്ച്ചന്നപ്പോത്ത്ന് മോൾതീന് എഴുന്നും ആയി
ആതെ ബ്ലൗസ് തഴ്ക്കുന്നെനാെക്കെ അവ്ടെ എത്രാ
ബ്ലൗസിന് ഇൻക്കറീല്ല ഞാനിഇപ്പ ഈ പിന്നങ്ങനെ അട്പ്പിച്ചലൊന്നുല്ലല്ലോ
ആഹ് ഇവടെ നാന്നൂറ്റമ്പത് അഞ്ഞൂറായി ഉം നേരത്തെന്നും അത്ര ഇല്ലായിരുന്നല്ലോ
ഞമ്മള് ഞാം ഇപ്പ അടുത്തകാ അട്ത്ത കാലത്താെന്നും ഡ്രസാെന്നും അട്പ്പിച്ചിട്ടില്ല ക്കെ റെഡിമേഡ് ഇട്ക്കലാ ഞാന് ഈ ഗൗണ് പർദാ അങ്ങനത്താെക്ക് ക്കെ ഇടല് അപ്പൊ പിന്നെ അത് റെഡിമെയ്ഡ്ന്നെ വാങ്ങല്
ആഹ് ആഹ് കല്യാണം വരുമ്പളും പർദ്ധയാണോ ഇട്ന്നത് സാരി ഉടുക്കാേ
ല്ല സാര ഗൗണ് ട്ക്കും ഗൗണന്നെ
ഗൗണാണോ സാരി ഉടുക്കാറില്ല
ഇല്ല സാരി ഞാൻ കല്യാണത്തിന് ചുറ്റ്യാതാ പിന്നെ ചുറ്റീട്ടില്ല ഇൻകിഷ്ട്ടല്ല സാരി ഉറ്റ്ന്ന്ത് ആ ഓരോരുത്തർ ഞാൻ കാെറച്ച് തടിള്ള കൂട്ടത്തിലാ അപ്പൊ പിന്നെ ഇൻക്കൊരു മടിയാണ് സാരിറ്റുമ്പോ ഉം ഇങ്ങള് സാരി സാര്യെക്കാരല്ലേ അധികം
ആഹ് സാരിയല്ല ഞാൻ ചുരിദാറാ കൂടുതല് ഇട്ന്നത് പിന്നെ സാരി ഉടുക്കാൻ ഇഷ്ടവാ ഫംഗ്ഷനൊക്ക് ക്കെ വരുമ്പം സാരി ഉടുക്കും
ആഹ് അഅ്സരി
ഇഷ്ടം പോലെ സാരി മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ ഉടുക്കാൻ എന്ത് ന് ഫംഗഷൻവേണ്ടേ അയിന്
ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഫങ്ഷൻ ഒന്നും ഇല്ലല്ലോ
ഇന്നൊരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു പോയില്ല
ഏഹ് ആന്തെ ഇന്ന് മ മഴയൊന്നുല്ലല്ലോ ഇഎന്താ പോവാഞ്ഞെ
പോവാ പോവെഅങ്ങ് മടിച്ച്
ആഹ മഴ ആവുമ്പോ പിന്നെ പൊറത്തറങ്ങാൻ മട്യായ്ക്കാരം ഇന്ന് മഴയൊന്നുംല്ലല്ല്
ആഹ് വിട്ടില്ല പക്ഷെ ഇന്ന് വീട്ടിലങ്ങ് ഇരിക്കാൻ തോന്നി
ഉം
ഉം ചില ദിവസം സൂക്ഷ ചുമ്മ ഇരിക്കുമ്പോളും നല്ലത്അല്ലേ ഹുസ്ബൻഡ് ഡ്രൈവറാ
ആഹ് ശരി പിന്ന അമ്മ ആഛനക്കല്യാ
ആഹ്ച്ഛനും അമ്മയല്ല എ്ന്റെ കൂടെ ഉണ്ട് ഞന് ഞങ്ങടാ അച്ഛന്റെ അമ്മേയുടെ കൂടാ നിൽന്നുന്നത് അമ്മ അച്ഛനൊക്കെ വീട്ടിലുണ്ട് അച്ഛന് ആഹ് എന്തോ
ചെറിയ മോനാഴ്ച്ച ഞളെ ഹസ്ബൻന്റെ ചെറിയ മോനാ ചോയിച്ചത് നിങ്ങളാ ഹസ്ബന്റെ ചെറിയ മോന് ആഹ് ശരിയാ ഒറ്റ മോൻ ആണല്ല ആഹ്
അത് പുള്ളിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയ ഞങ്ങൾ ഇടക്ക് ആവിടെ ഓ പോയിയും വരുവാ കുറച്ചടുത്ത് തന്നെ ആതൊണ്ട ആഹ് അതെ
ആഹ് ശരി
ഉം ഹലോ
പിന്നെ ആഹ് ആഹ് പിന്നെ വേറെ എന്തൊക്കെയുണ്ട്
വേറെന്നില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞു ശരിയേ
പത്ത് മിനിറ്റ് ആയോ
ആഹ് കഴിഞ്ഞ് പതിനൊന്ന് മിനിറ്റായി
ആഹ് ആഹ് ആയിക്കോട്ടെ